ഹലോ
കേക്കാവോ
ആഹ് കേൾക്കാ എന്തൊക്കെണ്ട് വിശേഷം
സുഖം തന്നെ അവിടെയോ
ഇവിടെ കുഴപ്പല്ല സുഖാണ് എന്താണ് കാലാവസ്ഥ ന്നന്തേന് അവിടത്തെ പാട്
രാവിലെ മഴയുണ്ടായിരുന്നു ഇപ്പൊ മഴ നിന്ന് വെയ്ല് വരുന്നു
അ ആഹ് നല്ല ഇടിണ്ടായിരുന്നോ
ആഹ് ഇടിണ്ടായിരുന്നു എടക്ക് ഒര്ടി.
വട എന്തര് ഇടി മഴന്നറിയോ രാവിലെ നാല് മണിക്ക്ണീറ്റിട്ട് ഇടി വെട്ട്ണ സ അഹ് ശബ്ദം കൊണ്ടണീറ്റത അഹ് എണീ ഭയങ്കര ഇടി പേടിയാവ കുട്ട്യേള് ഞാന് എണീറ്റടി ഇരിക്ക
ഓഹ് ഇവടെ അങ്ങനെല്ല ഇവടെ ചെർതായിട്ടൊര് നമ്മൾ പറയില്ലേ ഒന്ന് ചെറിയൊരു ഡി.
ആഹ് അതെ അതെ പേടിയാണ് ഏഹ് പ്പൊങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇടി തട്ടുന്നതും അതൊക്കെ ആകുമ്പോ കാണുമ്പോ ഒരു പേട്യാ.
ആഹ് അതും ണ്ടപ്പാ.
ആഹ് അതാണതാണ് എന്ത് വർക്ക് യ്യ്ണ്ടോ?
ഞാൻ വർക്ക് യ്തൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഗ്രാഫിക് ഡിസൈനിങ പക്ഷെ ഇപ്പൊ കൊർച്ച് ആയിട്ട് നിർത്തിയിട്ട ള്ളത് ഉം
ഞാന് വർക്ക്നൊന്നും പോണില്ല വടെ ഹൗസ് വൈഫ് ആണ് മൂന്ന് മക്കളാണ്. ഹും മ് ആഹ് ഓര കാര്യം തന്നെ നോക്കാള്ള ടൈമൊള്ളു മൂന്ന് മൊ കുട്ട്യേളെ സ്കൂൾ പർഞ്ഞേക്കാണ്ട്. അവര്തേ കഴിഞ്ഞിട്ട് പിന്നെ ചോറും പരിപാടിക്കൊക്കെ ന്ക്കോള്ളൂ.
ആ അതെ കുട്ട്യേൾ ണ്ടാവുമ്പോ തന്നെ പണി ജാസ്തിയരിക്കുംല്ലല്ലേ?
തന്നെണ് ങ്ങക്ക അങ്ങനെ കുട്ട്യേളില്ലേ?
ഇല്ല ഉം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു വൺ ഇയർ ആയിട്ടേ ഉള്ളു.
ആഹ് അത് ശെരി ഹസ്ബന്റ് എവിടെണ്?
നാട്ടില് തന്നെ
ആഹ് അത് ശരി എല്ലാരുണ്ടോ വീട്ട്ല്?
ഞാൻ ഇപ്പ എന്റെ വീട്ടിൽ വന്നിട്ടായിരുന്നു ഇണ്ടായിരുന്നേ. ഇവടെ ഞാനും അച്ഛനും അമ്മേം നമ്മൾ മൂന്നു പേര് മാത്രേയുള്ളൂ.
അത് ശെരി
ഉം ഹസ്ബന്റിന്റെ വീട്ടിലാണെങ്കിലും ആഹ് എൻ ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡിന് ഒരു അനിയന്ണ്ട്.
ആഹ്
ആളും അമ്മേം
അത് ശെരി ഏഹ് ചോറൊക്കെ എങ്ങനെ അമ്മ വെക്കലാണോ നിങ്ങ സഹായ് ഹെൽപ് യ്യോ?
ഹെൽപ്പ് യ്യും പക്ഷെ അമ്മ തന്നെയാണ്.
ആഹ് ആഹ് അവര് പിന്നെ നമ്മള ഫുഡ് നമ്മളെ വീട്ട്ൽ വര്മ്പോ നന്മക്ക് ആഹ് അതാണ് മടി വരും പിന്നെ നമ്മൾക്ക് വര്ന്ന സമയ ത്തല്ല നമ്മള് വരൂള്ളൂ കൊർച്ച് കഴിഞ്ഞാ വരാനും പറ്റൂല.
ആഹ് എപ്പഴും അങ്ങനെ വരാൻ പറ്റില്ലല്ലോ.
ആഹ് ഇപ്പ ഇൻക്കൊന്നും അങ്ങനെ പോവരെ പോവാനേ വയ്യപ്പോ. പോവും പക്ഷെ ഇപ്പ ഞാ വണ്ടിക്കെ പഠിച്ച് സ്കൂട്ടർ പഠിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഏഹ് അതായിട്ടാ പോക്ക് ന്നാലും മൂന്ന് മക്കളെയും കൂടെ കൊണ്ടുപോകുമ്പോ ഒരു പേടിയാണ് നമു എല്ലാം കൊണ്ട് നോക്കണ്ടേ അങ്ങനെ ആവുമ്പോ പോകുമ്പോ ഒരു പേടിയാണ് ന്നാലും കൂടെ രാവിലൊക്കെ പോകും. പോലീസ് ഒന്നും എറങ്ങാത്ത ടൈമില് മൂന്നാളും കൂടെക്ക ആകുമ്പ സ്കൂട്ടർ ആകുമ്പോ ബുദ്ധിമുട്ടാണ് ആഹ് പിന്നെ മദ്രസൊക്കെ ന്താണ് കൊറ ഈ ആളെ ഈ ണ്ട ണ്ടാവുമ്പളേ പോവള്ളേ. മദ്രസക്കല്ലേ രാവിലെ വര്ണ്ടേ അപ്പൊ അപ്പ അത് വിചാരിച്ച് പിന്നെ നമ്മള് ഇപ്പ ഉമ്മായും ഉപ്പാരൊക്കെ അവടെ ഇണ്ടാവുമ്പോ പോവാഞ്ഞാൽ നമ്മക്കൊരു പൊർതിടാണ്.
അവരും ചോയിക്കും എന്താ വരാ
ആഹ് എന്താ വരാ കൊറേ ആയിലേന്ന് പറിം ഏ ഇൻക്ക് ഇന്റെ വീട്ട്ല് ഞാൻ തന്നെ ഒള്ളൂ മോള് ഞാ മൂന്നാ കാക്കമാരാ അപ്പൊ അവര് അവരട്ത്ത്ക്ക് നമ്മക്ക് നമ്മളല്ലേ വരാനോള്ളൂ
അതെ അത് ശെരിയാ അത് ഞാനും പറയും പക്ഷേങ്കില് അവിടെയും ഹസ്ബൻഡിന്റെ വീട്ടിലും വേറാരും ഇല്ലാത്തത് കൊണ്ട് അവരിക്കും ഞാനിങ്ങോ ട്ട് വരുമ്പോ എന്തോ പോലേ കാരണം അനിയനും ഹസ്ബഡും പോയി കഴിഞ്ഞാ പിന്നെ അമ്മ തനിച്ചേണ്ടാവും വീട്ട്ല്
അതെ അതെ അതെ അ ദൂരെണോ വീട്?
ഇല്ല ഒരു
ബസ്സ്‌നൊക്കെ പോവാ അത്രേ ഒള്ളു? അല്ല ട്രെയിന് പിടിച്ച് അങ്ങനൊന്നും ഇല്ലല്ലോ
അങ്ങനൊന്നുല്ലാ ഒരു അരമണിക്കൂറത്തെ ഇതേ ഒള്ളൂ എനിക്കും വണ്ടിയ്ണ്ട് അതോണ്ട് പിന്നെ ഞാൻ വണ്ടി ഇട്ത്തിട്ട് വരും ഇല്ല സ്കൂട്ടറ്
ആഹ് ആഹ് ആഹ് ആഹ് ഇങ്ങളോടൊക്കെ എങ്ങനെ ലൈസ് സൻസ് ഇട്ക്ക്ണ ടൈമിലൊക്കെ നമ്മളെ ബൈക്ക്മ്മ്ലായിരുന്നോ
അല്ല എനിക്ക് സ്കൂട്ടി തന്നെ ആയിരുന്നു ഞാൻ വിത്ത് ഔട്ട് ഗിയറാ എട്ത്തത് ക്ഷേ ഇപ്പം വിചാരി ക്കുന്ന് വിത്ത് ഗിയറ് എട്ത്താ മതിയായിരുന്നൂന്ന്
ആഹ് ഞാന് എട്ത്തപ്പോ വിത്ത് ഗിയറാണ് ഞാൻ വിത്ത് ഗിയറെന്നെട്ത്ത്ട്ട്ണ്ട് പക്ഷേ ഏഹ് അത് കൊണ്ട് നമ്മക്ക്പ്പോ നമ്മള്പ്പം ബൈക്കൊന്നും ഓട്ടി പോവുലല്ലോ നമ്മുക്ക്‌പ്പൊ സ് കൂട്ടിണ്ടാവുമ്പോ അതായിറ്റല്ലേ പോവോള്ളൂ
അതെ അതെ അത്രേ ഒള്ളൂ പക്ഷെങ്കില് ഞാൻ
പിന്നെ എപ്പളങ്കിലും വേണെങ്കി ജസ്റ്റ് ഇട്ക്കാന്ന് മാത്രം
അതെ അതെല്ലാ ത്രേ ഉള്ളൂ പിന്നാണ് അന്നേരത്ത് ഞാൻ വിചാരിച്ച്ണ് രണ്ടും ഒരുമിച്ച് പഠിക്കാന്ന് കാറും റ്റൂവീലറും പിന്നെ ഞാൻ തന്നെ കര്തി ഒരുമിച്ച് പഠിച്ചിട്ട് കാറെന്തായാലും പെട്ടെന്നോന്നും ഇട്
ആഹ് എട്ക്കൂല അത് ശെര്യാ കാറ് പഠിക് നല്ല ആഗ്രഹണ്ട് പഠിക്കാന് ഇന്റെ വീട്ടില് കാറ്
എനിക്ക് നല്ല ആഗ്രഹണ്ട് എനി എനിക്കിഷ്ട്ടാ പക്ഷേങ്കില് പറിംമ്പ പറിം എന്നോട് പറയും ആദ്യം നീ ബൈക്കിന്റെ മര്യാദിക്ക് ഓടിക്ക്ന്ന് പറിം
ആഹ് അത്പ്പോ ഓക്കെല്ലേ എല്ലോട്ത്ത്ക്കും പോവുലേ
എല്ലാടേം കൊണ്ടോവാ അങ്ങനത്തെ പ്രശ്നൊന്നുല്ല പക്ഷേങ്കില് എന്നാലും വീട്ടാറ്ക്കൊരു പേടിണ്ടാവുലേ
ആഹ് അത് ശരിയാണ്
ആദ്യൊക്കൊരു വീഴലെല്ലാം വീണീന് ഇട്ത്ത കഴിഞ്ഞപാട്
വിഴലും എണീക്കലും ഒക്കെണ്ടാവും പഠിക്കുമ്പോ പ്രത്യേയിച്ച് ഇന്നാലും ഇനിക്ക് തോന്ന്ണെ ഞമ്മളൊന്നും ഞാനൊന്നും പഠിക്ക്ണ ടൈമില് വീണിട്ടെ ഇല്ല പക്ഷെ ഇന്റോരു ഫ്രന്റ്ണ്ട് ഇന്റോരു ഫ്രണ്ട് പഠി ക്ക്യട്ടോ ഓര് പഠിച്ചിട്ട് വീണ് ട്ട് കാലും കയ്യും എത്ര വീഴലാണ് വീണ്വ്ടെ എത്ര മുറിയാണ് അയിന് ന്നറ്യോ ഇന്നെട്ട് പിന്നിം വരു അയിന്റെ പഠി ക്ക്യാളെ ആഗ്രഹകൊണ്ട് പിന്നിം വരും ഇന്നെട്ട് പുത്യാപ്പളനിം ഒരീസം കൊണ്ടോയി തല്ലിട്ട്ക്ക്ണ്
അയ്യോ ഞാന് പഠിച്ച് ലൈ സെൻസെട്ക്ക്ന്ന വരെ വിണ്റ്റ്ല്ല അവ എനി പേടിണ്ടായിര്ന്ന് പിന്നെ ഞാന് വിചാരിച്ചു വീഴ്ന്ന്ണ്ടേ വീഴട്ടെ അങ്ങനെയല്ലേ പഠിക്ക്യുന്ന് വിചാരിച്ചിട്ട് പോയതാ പക്ഷെ അ പ്പഴൊന്നും വീണില്ല പിന്നെ എന്റെ വണ്ടിക്ക് കൊറച്ച് വെയിറ്റ് ജാസ്ത്ത്യ വണ്ടി എട്ക്കുമ്പോ എല്ലാരും പറഞ്ഞു വെയയിറ്റ്ള്ള വണ്ടി എട്ക്കണം ഇല്ലെങ്കിലൊ ബസ്സോക്കെ ഓപ്പോസിറ്റ് വര്മ്പോ
ആഹ് ആഹ്
നമുക്കൊരു ബാലൻസ് കിട്ടിത്തില്ല എന്ന് പറഞ്ഞിട്ട് വെയിറ്റ്ള്ള വണ്ടിയാണ് എട്ത്തത് അപ്പം ഇത് അഥവാ ഒന്ന് ചെരിഞ്ഞ്ട്ട് ണ്ടെങ്കിലും പിന്നെ എനിക്ക് ബാലൻസിന് പിടിച്ചാ കിട്ടൂ
ആ അതെ അതെ കാറിന് താറിനി ഉ നമുക്ക് പഠിക്കാം ഞാനും വിചാരിക്കണ്ട് പഠിക്കാൻ പോണന്ന് ഏ നല്ല ആഗ്രഹണ്ട് എല്ലാരും ഇങ്ങനെ പൊണ കാണുമ്പോ ന്റെ ന്റെ വീട്ടില് നാത്തുന് നാത്തുമാരൊക്കെ ഓട്ടും ഞാ തന്നള്ളൂ സ്കൂട്ടർ മത്ര ഓട്ട്ന്നത്
ആഹ എനിക്ക് പിന്നെ ഞാന് എന്താണ് ന്ന് വെച്ചാ ആ കാറ് പെട്ടന്ന് എടുക്കൂല എന്നുള്ളരു മൈൻസെറ്റ് അപ്പ വന്നു പിന്നെകഎല്ലാരും പറയും കാറ് നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും കണ്ടിന്യൂസ് ഓടി ചില്ലേ നമുക്ക് അതിന്റെ നേക്ക് പോവും പിന്നേും ഫസ്റ്റ് മുതലേ പഠി
ആഹ് അത് ശരിയാ
അപ്പപിന്നെ ഞാകര്തി വെറുതെ പൈസയും കൊടുത്തിട്ട്പടി ച്ട്ട് പിന്നേപഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആക്കേണ്ട ആലോന്ന്
ആ ഞാനന്ന് നമ്മളെ ഈ ലൈസൻസിന്റെ ടെസ്റ്റിന്റെ അന്ന് പേടിച്ചിട്ട് പേടി ണ്ടാവല്ലോ എന്തായാലുംഫസ് റ്റ് ടൈമാവുമ്പോ എനിക്ക് ഫസ്റ്റ് ടൈമ് തന്നെ കിട്ടീ ക്ണ് ട്ടൊ ച് ട്രൈലർ ഇതിനന്ന് കിട്ടി അത് എന്താണ് അയാൾ പറഞ്ഞഞ് ഇന്നോട് അവിടുത്തെ ആൾപറഞ്ഞ് അന്നെകണ്ടിട്ട് കുറച്ച് ച്ചൊരു ധൈര്യം തോന്നണ് എനിക്കാ എന്റെ ഉള്ളള് ഫുള്ളും പേടിയാര് ന്ന് അന്നെ കണ്ട് കുറച്ചൊരു ധൈര്യം തോന്നുന്നുണ്ടെങ്കി കേറാദ്യന്ന് പറഞ്ഞ് ഞാന എന്നിട്ട് ഫസ്റ്റില് കേറിയത് ടെസ്റ്റിന് അന്ന്
അതെ ഞാനും എന്റെ ഫ്രണ്ടും ഒരുമിച്ചാ പഠിക്കാപോയത് അപ്പോ എനിക്ക് ഫസ്റ്റന്നെ കിട്ടി ഫസ്റ്റ് ട്രയലില് തന്നെ എനിക്ക് കിട്ടി പക്ഷെ അവക്ക് കിട്ടീല്ല അപ്പൊപിന്നെ എനിക്ക് എന്തോ പോലെ എന്റെ സന്തോഷം എനിക്കങ്ങോട്ട് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല
ശരിയാടീ എനിക്കു ഇതേ സ്ഥിതിയന്നെ എന്റെ നാത്തൂനും ഞാനും ഒപ്പാ പോയത് നാത്തൂന്ക്ക് രണ്ടെണ്ണത്തിലും കിട്ടി ആദ്യം ഇന്റെ കൂടെ വന്നപ്പളും കിട്ട ട്ടീല്ല പിന്നൊരൊട്ടം കിട്ടീല്ല മൂന്നാമത്തീല കിട്ടി അപ്പൊ അമ്മക്ക് നമ്മളെ കൂടെ വരുമ്പം അമ്മക്കൊരു സന്തോഷം ഇണ്ടാവില്ലല്ലോ
അതാ അവര്ക്ക് കിട്ടാണ്ട് നമ്മള് സന്തോഷിക്കുബോ എന്തോ പോലെയല്ലേ
ആഹ് അതല്ലെ അതന്നെ അപ്പൊമ്മക്ക് എന്തോ പോലെ ആയിണ് ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷമ്മക്ക് എങ്ങനേന്ന് പ്രടി പ്രകടിപ്പിക്കാനൊന്നും പറ്റിയില്ല വീട്ടിൽ ചെന്നിട്ടായാലും ഒരു വീട്ട് ട്ട് തന്നെആയതോണ്ട് വീട്ടി ചെന്നിട്ടും പറ്റ്
ആഹ് പക്ഷെ എനിക്ക് വീട്ടില് പ്രശ്നിലാ എന്നു ഞാൻ വീട്ടിലന്നിട്ട് ഞാൻപറഞ്ഞു എനിക്ക് ട്ടി കിട്ടി പക്ഷെ അപ്പ അപ്പൊ ഓളതാ ചോയ്ച്ചത്
ആഹ് ആഹ് കാർ എട് ഒക്കെണ്ട് ചിലവരൊക്കെണ്ട് എന്റെ ഫാമിലി തന്നെ ഒന്ന് രണ്ടാളുകള്ണ്ട് ബാംഗ്ലൂരൊക്കെ പോയിട്ട് എടുത്തിട്ട് വന്നിന് കൊറച്ച് പൈസേള്ളു അങ്ങനെ എട്ടൊന്നും ഇടേന്നു വേ.. ണ്ട ജസ്റ്റ് ഒന്ന് എന്തൊക്കെയോ ആക്കി കൊടുത്ത് പോരാ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടന്നെ ലൈസൻസ് റെഡിയാവും ചെയ്യും നാട്ട്ക്ക് ലൈസൻസ് കിട്ടി വരും അങ്ങനെ
പറയുന്ന കേട്ടിട്ട്ണ്ട് ഇപ്പൊ കേരളത്തില് കൊറേ ടെസ്റ്റിന് കൊറേ ഇതൊക്കെ വന്നില്ലേ മാറ്റങ്ങൾ വന്നില്ലേ പക്ഷെ കർണാടക സ്റ്റേറ്റിലൊന്നും അത്ര വലിയ ഇഷ്യൂ ഇല്ല
ആഹ് അപ്പ അവിടുത്തെ ലൈസൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ട് ട്ടായി വരുന്ന് പിന്നീട് ഇപ്പട്തത് നോക്കണ്ട ഇപ്പൊ കിട്ടിയതിനു നോക്കണ്ട ച്ച് കയുമ്പൊ ചിലപ്പോ അതൊക്കെ
ആഹ് എന്തെങ്കിലു ഒക്കെ അപ്ടേഷൻ വരും അതാ
അത് ഞാനും പറഞ്ഞ് കാരണം എന്ക്ക് എന്ക്കതൊരു കേ എന്തോ പോലെ ഞമ്മക്ക് ഇത് ഈ എട്ട് ട്ടിങ്ങട്ട് ഇട്ട് കിട്ടിയാല് അത് അമ്മക്ക് അമ്മളെ വണ്ടി അമ്മളെ കൈപ്പിടിയിലായി ഇപ്പ ഞമക്ക് എട്ടിടാനാണല്ലോ കൊർച്ച് റിസ്കിള്ളത് അത് ഇടാതെ എട്ത്തിട്ട് പിന്നെ നമ്മള് റോട്ടിലൊക്കെ പോയിട്ട് ചെൽപ്പോ പറയാൻ പറ്റൂല എന്താവു സ്ഥിതിന്നിള്ളത്
എട്ട് ഇടീപ്പിക്കുന്നത് തന്നെ ഒന്നാമത് നമ്മക്ക് ചെരിച്ചിട്ടും വളച്ചിട്ടൊക്കെ പൂവാൻ പറ്റ് പറ്റണല്ലോ
ആഹ് അതാണ് അയിനാണ് നമക്ക് അയ്മ
രണ്ടും നാ ഉം ഈ പറഞ്ഞതുപോലെ സ്ട്രേയ്റ്റ് പോവാ വലിയ ബുദ്ധിമുട്ട്
ആഹ് ബുദ്ധിമുട്ടില്ലാല്ലോ ശരിയാണ് പക്ഷേ അതാ ഈ എട്ട് ഇടുമ്പളാണ് കറക് റ്റായിട്ട് വയ്
അത് അത് പ്രശ്ന ഞാൻ മനസ്സിലാക്കി എന്താന്നറിയോ നമ്മള് എട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എട്ടിടുമ്പൊ നമ്മള് സ്പേസിൽ ഇടും വല്ങ്ങനെ അങ്ങ് ഇടും പ്പൊ നമുക്ക് വല്ല്യ ബുദ്ധിമുട്ടിണ്ടാവില്ല
ആഹ് അതെ അതെ
അതേ സമയം നമ്മള് ടെസ്റ്റിന് പോവുമ്പ അത്ര സ്പേസ്ണ്ടാവില്ല ചെറിയ എട്ടിടണം അപ്പ എങ്ങനെയായലും കാല് കുത്തി പോവും
അതാണ് അതാണ് പിന്നെ അമ്മള നോട്ടം അതാണ് കറ ക്ട് ആഹ് നോക്ക്ണത് ഞമ്മള് നല്ലോണം ദൂരേക്ക് നോക്കാ എടു ട്ത്ത്ക്ക് നോക്ക്യ അമ്മള് എത്തൂലാ
ഇല്ല അത്
ആഹ് കമ്പിക്ക് കമ്പിക്ക് നോക്കാ കമ്പീമ്മക്ക് നോക്കാ ഓരോരോ കമ്പി ഫോക്കസ് ചെയ്ത് നോക്കാ ഞാനന്ന് യൂട്യൂബിലൊക്കെ കൊറേ ക്ലാസ്ക്കെ കേട്ടു പോയപ്പോ പെട്ടെന്ന് റെഡി ആയി
ആഹ് ഞാൻ പിന്നെ അങ്ങനെത്തെന് ഒന്നും നിന്നി
ആഹ് ഞാൻ യൂട്യൂബില് നല്ല രണ്ട് മൂന്ന് ക്ലാസുകൾ കേട്ടിരുന്നു അതുകൊണ്ട് പിന്നെ കറ
ആഹ് ഹ ഹഹാ ഈ പറഞ്ഞ പോലെ എ എനിക്ക് ആദ്യം ആ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ നേരെ മുന്നിലോട്ടാ നോക്കാ താഴെ എന്താള്ളേ കല്ല് വല്ലോം ഉണ്ടോന്ന്ള്ളെ പഠിക്കുമ്പോ അങ്ങനെയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ നോക്കി ക്കീട്ട് കാര്യല്ല സ്ട്രെയിറ്റ് നോക്കണന്ന്
ആഹ്
അപ്പോ സ്ട്രേറ്റ് നോക്കി നോക്കി ഓട്ടിക്കാൻ തൊടങ്ങിയ സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ വള ക്കണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് അങ്ങ് പോകുന്നുണ്ട്
അതെ തെ തെ ഞാൻ വിളിക്കാട്ടോ ഹലോ ആഹ്